ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്. ഉം കഴിച്ചാ രാവിലെ.
ആഹ് രാവിലെ പുട്ടും ദോശ. എല്ലപ്പുട്ടും കടലക്കറിയ ആയിരുന്നു അതൊക്കെ കഴിച്ച് ഉച്ചാകുമ്പഴത്തേന് പയറുപ്പേരിം. കുമ്പളങ്ങ കറി ഉണ്ടാക്കി ഇ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി കിടക്കണണ്ട്. ഇന്ന് മഴ പൊതുവേൊക്കെ ഇറങ്ങുവയാണ് അപ്പൊ കൊറച്ചു നേരം മുറ്റത്തൂടെൊക്കെ ആയിരുന്നു. മുറ്റത്തൊക്കെ നിറയെ പുല്ല് കെട്ടിയിട്ടാ അപ്പൊ അത് പിച്ചിട്ടും ഇലകള് വീണിട്ട് അത് ആടി ടിക്കാനും അങ്ങനെയൊക്കെ കൊറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പോയി.
മ്മ്മ്
അവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞാ?
ആഹ ജോലി ആഹ ചോറും കറയൊന്നും ആയിട്ടില്ല. ഉം തിരുമ്പല ഒക്കെ കഴിഞ്ഞു.
വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാ അതോ വെള്ളമൊക്കെ ധാരാളം ഉള്ള സ്ഥലാണോ? ഉം
സാധാ പൈപ്പ് എന്നാ വരകേ അപ്പൊ ഒന്നരടേ വരുള്ളോ
ആഹ അപ്പൊ വെള്ളം വരുന്ന ദിവസങ്ങളിലാത്ത കാലക്കാരൊക്കെ ഉണ്ടാവും അല്ലേ?
ഉം ഉം
ബാക്കി അപ്പൊ ആവശ്യത്തിനൊക്കെ വെള്ളം അങ്ങനെ പിടിച്ചക്കാറാണോ?
ആഹ ഡ്രമ്മുണ്ട് മൂന്നെണ്ണം അതില് പിടിച്ച് വെക്കും.
ആ വീട്ടിൽ കിണർ.
അടുത്തണ്ട് പഞ്ചായത്ത് കിണറ്.
ആഹ അതില് വെള്ളം കുറവാ.
ആഹ് വെള്ളം ആഹ് എല്ലാരും എടുത്തെടുത്ത് കുറവാണിപ്പൊ. അത് മേലെയുള്ളവർക്ക് കൊന്നും വെള്ളം കേയറില്ല. ഞങ്ങളൊ താഴെയുള്ളവർക്ക് വെള്ളം മുട്ടാ കേറും.
ആഹ്.
ഉ
പൊതുവേ അവിടെ വെള്ളം കുറവുള്ള ഏരിയകളായിരിക്കൂല വീടുകളൊക്കെ.
ഉം ഉം അവിടെയോ?
ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. കിണറുണ്ട്. കൊയലുണ്ട്. പിന്നെ ലൈൻ വെള്ളത് വരുന്നുണ്ട് വ കാലത്താണെങ്കിൽ വേനക്കാലത്തിനാണ് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അവിടെ ഇങ്ങനെ തോടുണ്ട്, പുഴകളൊക്കെ എടുത്ത് ഏകദേശംൊക്കെ വരുന്നത്.
ആഹ്. പിള്ളാര് ഇന്ന് സ്കൂള് ഇല്ലല്ലോ. കൃഷിയൊന്നുമില്ല ആ ചെറിയ ചെറിയ തൈകളൊക്കെ നടി ന നട്ടിട്ടുണ്ട്.
പച്ചക്കറി കടത ആ ഉ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളും ഇഞ്ചിയ അങ്ങന--ത്തൊക്കെ അവിടെ.
ആ ആഹ് ചേന, വെണ്ടയ്ക്ക, പയറ്. അ
ഈ ചേനയും ചേമ്പിക്കും നടുമ്പത്തേനും രാത്രിൽ പ പന്നികളുടെ വന്ന ശല്യം ഉണ്ടാവും. വാരണ്ട.
ഇല്ല അവിടെ അതൊന്നും ഇല്ല്യാ.
ആ അവിടെ ടൗണേരിയാണോ താമസിക്കുന്നത്?
ആ എല്ലാരും ആൾക്കാരുള്ള ഏരിയയാണ്. കാടൊന്നും ഇല്ല്യാ. തൊടികളൊന്നുഇല്ല എല്ലാഇവിടെ ചുറ്റു ഭാഗം വീടാണ്.
ആഹ. അലുവക്കക്കാരൊക്കെ കൂടുതല ഉണ്ടാവൂലേ
ആഹ
ഇവിടെ പൊതുവെ അയല് വക്കക്കാരൊക്കെ കുറവാണ്. കാട് പിടിച്ച എരിണ് റബ്ബും തൊട്ടും. തെങ്ങും തോപ്പും ഒക്കെ ആയിട്ടാണ് പിന്നെയുള്ള സ്ഥലങ്ങളൊക്കെ വെറുതെ പുന്തും ഒക്കെ പിടിച്ച് കിട അപ്പൊ അങ്ങനെ ആകുമ്പോ രാത്രികളിലൊക്കെ പല്ലിയുടെ ശല്യം. അതുപോലെ കുറുക്കുമാരുടെ ശ ശല്യം അങ്ങനെയൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെക്കെ കൃഷികളൊക്കെ എടു ത് ചെറിയ അടുത്തടുത്തല്ലാ കുറച്ചിങ്ങനെ ഗ്യാപ്പ് കിട്ടിട്ടാണ്. വീടുകളുള്ളത്. ഒരു സൈഡിൽ മൊ ത എങ്ങനെ റബ്ബറിന്റെയും തെങ്ങുംന്തോപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ പോണ്. ഒരു സൈഡിലൂടെയാണ് വീടുകളള്ളത്.
ഉം
അതിങ്ങനെ എടുത്ത് എടുത്ത്ല്ലാം കൊറച്ച് ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് അപ്പുറത്തന്ന് ഇപ്പ ലയിക്ക കാണും പക്ഷെ തൊട്ടടുത്താല്ലാന്നു മാത്രം അങ്ങനെയാവര് രാത്രിയിലൊന്നും. പൊതുവേ വൈകീയിട്ട് ബാങ്കൊക്കെ വിളി കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പുറത്തിറങ്ങ പത്തില്ല എല്ലാതും ഉള്ളിൽ തന്നെയാണ് ചെയ്യാറ്.
ഉം ഉം.
ഒറ്റപ്പെട്ട ഏരിയാവുമ്പ് പുറത്തിറങ്ങാനൊക്കെ ഒരു പേടിയാണ്.
ഉം ഉച്ചക്കുള്ള പണിയെല്ലാം കഴിഞ്ഞ?
ആ ഉച്ചക്കത്തെ ക്ലീനിങ് അല്ലാത്ത ബാക്കിയ എല്ല പണികളും കഴിഞ്ഞ്. പിന്നെ സ്കൂളി ഇല്ലാത്ത കാരണം. കൊറച്ച് ബാക്കിലേക്ക് ആയി മറ്റേത് അവര് സ്കൂളിലോക്കെ പോകുമ്പോഴത്തേും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആവാറുണ്ടായിരുന്നു. ന്ന് നാ സ്കൂള് ഇല്ലാത്തപ്പോത്തേനും കൊറച്ച് ബാക്കിലോട്ടായി. ആ അവര് മദ്രസേന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഒരാള് കളിക്കും കളിക്കാൻ പോയി ഒരാള് ഫുട്ബോള് കളിക്കാൻ പോയി അങ്ങനെ അവരിങ്ങനെ സ്കൂളില്ലാതാകുമ്പോ ഇള്ള ഇള്ള വീടില് ഓരോ പിള്ളേർ വെച്ചിട്ട്ണ്ട് അപ്പൊ അവര് അങ്ങടും ഇങ്ങ്ടൊക്കെ കളിക്കാനൊക്കെ എറങ്ങും പിന്നെ ഇവിടെ അടുത്ത് തന്നെ തോടുണ്ട് അതില് ചൂണ്ടടാനൊക്കെ പോകും പിള്ളേര് അപ്പൊ കുറച്ച് സമയം അവര് അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വീടിന് മുമ്പിലൂടെ റോഡൊക്കെ പോകുന്ന് അവിടെ സൈക്കിൾ കൊണ്ടൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ അങ്ങടും ഇങ്ങോട്ടും ഇങ്ങനെ പോയോണ്ടിരിക്കും
ഇന്ന് മഴയില്ലല്ലോ വെയിലല്ലേ
മഴ കുറവാണ് ഇന്നും ഇന്നലേം മഴ കുറവാണ്
ഉം ഉം വേറെ വീട്ടില് അച്ഛന് അമ്മയൊക്കെ
ആ വീട്ടില് ഇല്ല ഞങ്ങള് മാത്രം ഹസ്ബൻഡും രണ്ട് കുട്ടികളും അങ്ങനെ ഞങ്ങള് ഫാമിലിയായിട്ട് കഴിയണ്
ആ വേറെ
വേറെ എന്താ കടകളൊക്കെ വീടിന് അടുത്ത് ത്താണോ അതോ ടൗണിലേക്ക് പോണ സാധനങ്ങളൊക്കെ മേടിക്കണങ്കിൽ
അടുത്തൊരു കടയിൽ എല്ലാം വേടിക്കാനില്ല വളയും മാലയും അതൊക്കെ വേടിക്ക നെങ്കി ആലത്തൂര് കുറച്ച് രണ്ട് കിലോമീറ്റർ പോണം
ആ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പലചരകട വീടിനടുത്തണ്ടാവുല്ലേ ബാക്കി ഫാൻസി ഐറ്റംസ് ആണെങ്കിലും ഡ്രസ് ഒക്കെ ആണെങ്കിലൊക്കെ നമ്മൾ പുറത്ത് പോയി വാങ്ങി
ആ പൊറത്തു പോണം
ആ നിങ്ങൾ ഓൺലൈൻ വഴി ഇങ്ങനെ സെലക്ടെയ്യാറുണ്ടോ സാധനങ്ങള്
ആ ഓൺലൈൻന്ന് കുട്ടികൾക്കൊക്കെ വേടിക്കാറുണ്ട്
ഉം ഓൺലൈനിൽ വാങ്ങുമ്പോ എല്ലാം പെർ ഫെറ്റായി കിട്ടാറുണ്ടോ അതൊ മോശപ്പെട്ടതായിട്ട് അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ
ചെലപ്പോ നല്ലത് ഇല്ലെങ്ങി ആകാത്തതൊക്കെ കിട്ടാറുണ്ട്
ആ ഇപ്പ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൺ ലായിട്ട് ചെയ്യാൻ പറ്റുന്നതോണ്ട് കൊറേ സൗകര്യാണല്ലോ നിങ്ങളെ ഫ്രീ ടൈമില് എന്താണ് കൂടുതല് ചെയ്യാറ്
പാട്ട് കേക്കും
ആ
പിന്നെ ടി വി കാണില്ല ഫോൺ തന്നെ നോക്കീട്ടിരിക്കും കുട്ടിയുള്ളത് കൊണ്ട് ഫോൺ ആ അവൾക്ക് ഫോൺ കാണണം പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും
ആ
ഉം
തയ്ക്കാ അറിയോ
ആ
പഠിച്ചിട്ടിണ്ടാ
പഠിച്ച് പഠിക്ക പറഞ്ഞാ ഷെയ്പ്പാക്കല് അങ്ങനെ മേലടി അടിക്കാ അത് മാത്രം വെട്ടി അടിക്കൂല ആ തലകാണി കവറ് ബെഡ് കവറ് അതൊക്കെ അടിക്കും
ആ ആ ചെറിയ രീതിയിലുള്ള സ്റ്റിച്ചിങ് അറിയാന്ലേ
ആ
ഉം അതൊരുത് തൊഴിലായിട്ട് അവസരാക്കി എടുത്താ മതിയല്ലോ നമുക്കൊരു ചെറിയ വരുമാനംന്നുള്ള രീതിയിൽ അതിനൊരു വരു വരുമാന എടുത്താൽ മതി എന്ന വീട്ടില് നമുക്ക് ഫ്രീ ടൈം ഒക്കെ അങ്ങനെ ചെയ്യാം
ഉം
എല്ലാ എന്റെ ഒരു ഫ്രണ്ടൊക്കെ ഇങ്ങനെ ചെയ്യ വീട്ടില് ഇരുന്നിട്ട് കൂണൊക്കെ നിർമിച്ചു കൊടുക്കലിണ്ട് മെഹതിയുടെ അത് കൂടുതൽങ്ങനെ ഫ്രണ്ട്സിനും അവടെ റിലേറ്റീവ്സിനും അങ്ങനെയൊക്കെ രീതിയിലാണ് സെയ്ല് വലിയൊരു ബിസിനസ്സായിട്ട് കൊണ്ടു പോയില്ല കൂടെ പഠിക്കും ചെയ്യാണ് അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യുന്നാണ്
ആ അതിനൊക്കെ നല്ല റേറ്റ് ആണ് ഇപ്പോ ഫാഷൻ ഡിസൈനിംഗ്
ആ
എന്റെ താത്താക്ക അറിയാം നല്ല മൈയിലാഞ്ചി ഡിസൈൻ പക്ഷെ അവള് അതിനൊന്നും പോണില്ല വീട്ടിൽ തന്നെ ഭർത്താവ് എവിടെയും വിട്ടാക്കില്ല
ആ ചില ആളുകളുടെക്കെ പ്രശ്നങ്ങൾ അതാണ് എല്ലാം നമുക്ക് ഇപ്പ ചെയ്യാനും അറിയാനും കഴിവുണ്ട് ഇനിപ്പോ ഇങ്ങനെ ചെയ്യാന അവരെ സമ്മതിക്കത്തില്ല ഇപ്പൊ കൊറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുമ്പത്തെ ഇതിനേക്കാളും നമുക്ക് സ്വന്തമായി ജോലി ചെയ്യാാനൊരവസര തരാറ് ആ അ എങ്കിലും പഴയ ആളുകളിൽള്ളും നമ്മളന്നെ കുടുങ്ങിക്കിടക്കുന്നവരാണ് ബാക്കിയൊക്കെ ക്ലിയർ ആയിത് വരുന്നുണ്ട് മറ്റേത് നമ്മള് സ്ത്രീകൾ ആരും ജോലി ചെയ്യില്ല വെറും കല്യാണം കഴിഞ്ഞൽ ആ വീട്ടില് ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണല്ലോ ഇപ്പൊ ന വേറെ എല്ലാ ആളുകളും ജോലിയായിട്ട് പോകുന്നുണ്ട് പിന്നെ ജോലി ഇഷ്ടപ്പെടാത്ത മത്തവര് ഇങ്ങനെ വീട്ടിലിരുന്ന് എന്തേങ്കലും വർക്ക് ചെയ്യും അതുപോലെ എന്റെയ ഒരു ക കട്ടുകാരി ഇങ്ങനെ ഉ ഈ എണ്ണക്കടികളുണ്ടല്ലോ ആ അന്നത്തെ കാലഘട്ടത്തിൽ ജീവ രണ്ടു പേർക്ക് ജോലി വേണം എങ്കിലും ആ ഒരു ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് കി ട്ടത്തുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് വരികയാണ് ജീവിത ചെലവുകളും എല്ലാം കൂടിക്കൊണ്ടിരിക്കല്ലേ ആ ആ നമുക്ക് നമ്മുടെ കാര്യങ്ങളില് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല
ആ അതെടുത്താ തന്നെ പോയി പിന്നെ ചെലവിനല്ല ഒന്നിനും
ഉം പിന്നെ വീട് പണിയൊക്കെ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ലോൺ കാര്യങ്ങളെടുത്ത് തുടങ്ങേണ്ട എന്നുള്ള രീതിയിലാണ് കുറച്ച് സ്ഥലം നിങ്ങൾ വിൽപ്പന നടത്തിയിട്ട് ആ കേശ് കൊണ്ട്ങ്ങനെ കയറ്റ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അടി തറക്കെട്ട് വെച്ചിട്ടോള്ളൂ
പഞ്ചായത്തന്നൊന്നും കിട്ടില്ല അല്ല പഞ്ചായത്തില് എഴുതി കൊടുത്താ കിട്ടണ്
അത് നമുക്ക് വേറെ സ്ഥലം ഉള്ളതാകുമ്പോ അങ്ങനെത്തതൊന്നും നക്ക് കിട്ടാത്തില്ല ആ അപ്പം നമുക്ക് സ്വന്തമായിട്ട് കകേയറ്റാണല്ലോ ക്യാഷ് ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോം നമ്മൾങ്ങനെ ഉള്ള സ്ഥലത്ത നിന്ന് കുറച്ച് കൊടുത്താണ്ടുള്ള അങ്ങനെ ക്യാഷ് കിട്ടുകയാണെങ്കിൽ കേയറ്റാന്നുള്ളത് ഇപ്പ ന്നിലവില് വീട്ണ്ട് തറാവാട് വീടാണ്ന്നൊള്ളു അങ്ങനെ പിന്നെ നമ്മള് ലോണ് കാര്യങ്ങളും അല്ല നമ്മള് മാത്രേ ഒള്ളൂ എല്ലാരും വേറെ പോയിട്ടുണ്ട്
ഓ
അപ്പൊ പിന്നെ നമ്മള് ലോണും കാര്യങ്ങളും എടുത്ത് കഴിഞ്ഞാ പിന്നെ അത് ന്നമുക്ക് വീട്ടാൻ കയ്ഞ്ഞില്ലെങ്കി അത് അതിലേറെ ബുദ്ധിമുട്ടാവി ല്ലേ അപ്പഇങ്ങനെ വെയ്റ്റെയ്തൊണ്ടിക്ക്യാ അങ്ങനെ എങ്ങനേം സ്ഥലം ശരിയായി കിട്ടോന്ന് അറിയാൻ വേണ്ടി
ഒലിവ്
അവടെ വീടക്കായതാ
രണ്ട് മക്കള് എന്ത് കുട്ടികള ആൺകുട്ട് യാ
ആ മൂത്തതാണ് കുട്ടി ഒമ്പതാം ക്ലാസ് പഠിക്കണ് മോള് അഞ്ചാം ക്ലാസ്സിലും പഠിക്കണ് സ്കൂള ക്കെ ഇവടെ അടുത്തന്നെണ് സ്കൂൾ വാഹനത്തിലാണ് അവര് വരവും പോക്കൊക്കെ നമ്മള് കൊണ്ടാക്കി കൊടുക്കണ്ട ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിട്ട് സ്കൂൾ വാഹനത്തി ത്തില് കയറ്റി വിടും മദ്രസയാണെങ്കിലും ഹോസ്പിറ്റാലാണെങ്കിലു ഒക് ക്കെ ഇവടെ അട്ത്ത്ണ്ട് ഓ ശരി
ആഹ് ശരി